കേക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
ഉം ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ലായിരു ന്നോ
അല്ല അങ്ങോട്ട് വിളിക്കാൻ പറ്റ റ്റുന്നില്ല
അത് എന്തായിരിക്കും
അതെന്താന്നറിയില്ല അയ് പിന്നെ ഇനി അങ്ങോട്ട് കു ഇന്നില്ല
ആഹ് ഓക്കേ ഓക്കെ വീണ്ടും ഒന്നും കൂടി വിളിച്ചു നോക്കാം
ആഹ് അതെ ഉം എന്താ അറിയുല
ഉം എന്തൊക്കെയുണ്ട്
സുഖായിട്ട് പോഉന്നു മഴ ഒന്നുല്ല
അയീ ഇല്ലേ
ന്നെ
ഇവിടെക്കെ മഴയുണ്ട് നല്ല മഴ
ആ ഹ ഇബടൊന്നും മഴയൊന്നുല്ല
ഉം മക്കളൊക്കെ ഉണ്ടോ
ആ മക്കളൊക്കെ വിടെ ഫുഡ് കഴിക്കുന്ന തെരക്ക്ല ഉം
പിന്നെ ജോലിക്ക് പോുന്നുണ്ടോ
എന്താ അവിടെ ഫുഡിന് എന്താ
ഇവിടെ ഇന്ന് ബീഫ് ബീഫും പൊറോട്ടയും
ആ ശരി നല്ലതാണല്ലോല്ലെ മക്കക്കൊക്കെ ഇഷ്ടായിരിക്കും മ
ഒരു മോനാ ഒള്ളേ
ആഹ് മുതിര കറിം മമ്പയർ ഉപ്പേരിം മുരിങ്ങ ഉം ന്നാലോ അഒക്കെയാണ്
ഞായറാഴ്ചായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല
അതെന്നും ഇല്ല ഇന്നലൊക്കെ ണ്ടാരുന്നു
അം
ഇ ക്ലാസ് തന്നെല്ലേ ബീഫായാലും തൊക്കെ
അതെ അതെ
ഉം
പിന്നെ എന്തൊക്കെയുണ്ട് വി ശേഷങ്ങള്
പിന്നെ അങ്ങനെയൊക്കെയാണ് സ്കൂളും മക്കക്ക് സ്കൂളൊക്കെ തൊർന്നു. ചെറിയ മോക്ക് സ്കൂൾ പോകൻ ഭയങ്കര മടിയാണ് ഇപ്പൊ
ഹാ ആണോ
കരച്ചിലും തൊക്കെആയിട്ട് പോണോന്ന് എ കെജി ആ
ആ ഇവിട് ടെ ഒരു എൽ കെ ജി ക്കാരനാ ഉള്ളേ
ആഹ് ശരി അപ്പൊ കരച്ചില് എന്തൊക്കെയാ രാവിലായ ഇപ്പൊ ഞാൻ പോവൂല ഞാൻ പോവലന്ന് പറഞ്ഞാണ്ട് അത്
ഇവിടെ മടിയില്ല പൊക്കോളൂ
ആഹ്
ഉം അതെ അതെ
ആഹ് അങ്കന വാഡിലൊക്കെ പോയിരുന്നോ
ആഹ് അംഗവാടില് പോകുന്നുണ്ടാരുന്നു അവിടെം പോകാൻ മ മടിയൊന്നന്നുംഇല്ല ഇവിടെ തന്നെ ഉള്ളോണ്ട് പോകാൻ മടിയൊന്നും ഇല്ല അവിടെ കൂട്ടാരൊക് ഉണ്ടല്ലോ
ആഹ് ഉം വരാം ഇവക്ക് ഭയങ്കര മടിയ
ഹാസ്ബെന്റാണോ സംസാരം കേക്കണൊണ്ട്
ആഹ് അത് ഞാൻ ഇവള് അപ്പോത്തിനും ഫുഡ്‌ ചോയി ച്ചോ
ഉം
പിം ആഹ
ഉ
പിന്നെ എന്തൊക്കെ നിങ്ങക്ക് എന്തൊക്ക ആ എന്തൊക്കെയുണ്ട്
പിന്നെ ഒന്നുംല്ല പിന്നെ വിശേഷംൊന്നുമില്ല
ബാക്കി യാത്രക്ക ഇഷ്ടാണോ
ഉണ്ടക്ക് പോകാറുണ്ട് അതെ അതെ
ഉ
ഉം
ഹധ്ധ്ഡ്ജ്സ്
അവര്
ണ്ട അവിട്ട അങ്ങനന്തണ്ടോ ആ സ
അങ്ങനെ സ്ഥലത്ത് തന്നെയാ കേരളത്തി തന്നെ അങ്ങെയുള്ള യാത്രയൊക്കേയൂള്ളൂ വെളിയിലേക്ക് അങ്ങനെ
ആഹ്
ഉം
ഞങ്ങള് കൊറച്ച് മുന്നേ ഇപ്പൊ ഇല്ല ഇപ്പൊ മക്കളെ കൊണ്ട്- അല്ലാതെ പോകും അങ്ങനെ ഒന്നും പോകാറില്ല മക്കളെ കൊണ്ട്- ഉം
ഉം
കൃഷിയൊക്കെ ചെയ്യണ്ടോ അവിടെ കൃഷികളൊക്കെ ചെയ്ന്നോ വീട്ടില്-
തീർച്ചയർ അത് തൈക്കലുണ്ട് ഉം പിന്നെ എന്താ എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ
എല്ലാ ജോലി ആവിശ്യം അഹ് ഇപ്പൊ
ആണെല്ലേ അത് തന്നെ നല്ല ജോലി
ഉം ഒയിവില്ലാത്ത ജോലി മക്കള് മൂന്നാണ്
മൂന്നോ
ആഹ്
അഹ് ആഹാ അത് തന്നെ ഒരു ജോലിയണല്ലോ
ആഹ് അതെ അത് നമുക്ക് രാത്രി പത്തു മണി വരെ നമ്മുക്ക് ഓരോ വണ്ടിലായിട്ടുണ്ടാവും
വല്ല്യ പിള്ളാരാണോ
അല്ല മൂത്താവൻ എട്ടാക്ലാസില
ആഹ് അപ്പൊ പഠിപ്പിക്കണം
ആഹ്
ഉം
രണ്ടാം ക്ലാസ്സിലാണ്
ആണോ
ഉം
ആൺകുട്ടികളാണോ
ആഹ് എന്നാ രണ്ടാം വ ഇതും ആൺകുട്ടിയാണ് രണ്ടും ഒരു പെൺകുട്ടി മൂന്നാമത്തെ പെൺകുഞ്ഞാണ് ആഹ് മോനത്രെ അഞ്ചാം വയസ്
ആഹ് ആഹാ
ഉണ്ട
പിന്നെ
ഫുഡൊക്കെ കഴിച്ചാ
അറിവോ
ഏയ്
ഇല്ല കഴിക്കണം ഫുണ്ടൊക്കെ കഴിക്കണം റെഡിയാ വെച്ചിട്ടില്
കഴിച്ചിണ്ടാവില്ലല്ലേ
ഇല്ലില്ല കഴിക്കണം
ഉം ആ അപ്പോള കട കറ ആവുമ്പോ സമയം ഒരുപാട് അവുല്ലേ
അനേനെ എ തേ കഴിക്കുന്നായിരുന്നു ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് ആ അതെതെ കുഞ്ഞിനെയെ കൊണ്ട് വെളി പോയിക്കുവായിരുന്നു അതെ അതെ ഇവിടെ നേരത്തെ കഴിക്കാറുള്ളതാണ് ഇന്ന് പക്ഷെ ഇച്ചിരി ലേറ്റായി ഞായറാഴ് ചല്ലായിരുന്നോ
ആഹ് അതെ
ഉം പിന്നെ
ഫുഡ്‌ടൊക്കെ കയ്
ഹലോ ആ മക്കള് കഴിക്കാനുണ്ട് അവക്ക് രാവിലെ സ്കൂൾക്ക് പോണം മദ്ര സൺ‌ഡേ ആറ് മണിയ ആറ് ആറ് മണിക്ക് മദ്രസ ഉം അപ്പൊ അതൊക്കെയാ വാങ്ങ ണ്ടെരു നീ നീക്കാനെ നീക്ക ആഹ അത് കയ്ഞ് സ്കൂൾക്ക് പോവുള്ളൂ അപ്പ മയാവുമ്പോ എണീക്കാനൊക്കെ മടിയാണ്
യ്യ ആറ് മണിയൊക്കെ ആവുമ്പം പോണെ ലേ
ആ മയാകുമ്പോ മടിയാണ് അല്ലെങ്കിലും മടിയാണ്പ്പം ആദ്യം വിളിച്ച് മ്പോത്തിന് എണീക്കായ്രുന്നു ഇപ്പ ഭയങ്കര മടിയാ
ആഹ് ഉംഹ് ഇവിടെ എട്ടുമണിയാകുമ്പോ പോയാ മതി എന്നാലും ഭയങ്കര മടിയായെഴുന്നേ എണീറ്റ് കയ്ഞ്ഞ ഓക്കയാ
ആഹ്
ഉം
ആഹ് ചെറിയ കുട്ടിടെ ഞാൻ ഇന്റെ ചെറിയ മോള് വേഗം എണീക്കും അപ്പൊ ഞാൻ പറയും ഇഞ്ഞിപ്പോ നെയ്‌സറീക്ക് പോവുമ്പോ ഒക്കെ കണക്കന്നെ ആയിക്കും ഇപ്പോഴും വേഗണിക്കും രാവിലെ ആറ് മണിയ ഇല്ല അങ്കലവാടീക്കൊന്നും പോവാറില്ല
ആഹ് അങ്കൻവാടി വിട്ടിര്ന്നേ ഇച്ചിരി മടി മാറിയേനെ
ആഹ് അംഗനവാടിക്ക് പോയ മക്കളൊക്കെ അവിടെ കരയിം
ആ ആ അത് ഓരോ അംഗൻവാടിയിലേ ഇതും കൂടി ഇരിക്കും ചെല അംഗൻവാടി നല്ലതായിരിക്കും
മക്കള് ഉം ചെലെ മക്കൾ കര്യുണ്ട് അപ്പൊ അവരറിയും ഞാന് മൂന്ന് നാലാം വയസ്സില് മൂന്നാം വയ കൊണ്ടപോത്തി ഒടുങ്ങിന്ന്
ഹം ഹ ആഹ
അയാള്
അക്ക ഉം
പിന്നെ
പിന്നെ രാത് രാവിലെ ക്ക എന്താ ഫുഡ് ഒക്കെ ഇണ്ടാക്കല്
രാവിലത്തേന് എന്തെങ്കിലും ഫുഡ് ആക്കണം ഇനി സ്കൂളി കൊടുത്ത് വിടണ്ടേ
ആഹ്
ചോറും കറിയൊക്കെ വച്ചു കൊടുത്തു വിടണം സ്നാക്സ് ഒന്നും അങ്ങനെ കൊടുത്ത് വിടാറില്ല അതുകൊണ്ട് ചോറ് മാത്രം
ആഹ്
ഉം
അത് ശെരി എന്തും വെക്കോ ബിരിയാണിം ഇതൊക്കെ വെക്കോ മന്തിയൊക്കെ വെക്കോ
ആഹ് വെക്കും വെക്കും എല്ലാം ട്രൈ ചെയ്യാറുണ്ട് ഇപ്പ യൂട്യൂബ് ഉ ഹലോ
ആഹ് പേടിക്കണ്ടല്ലല്ലേ ആഹ് പേടിക്കണ്ടല്ലോ ഉം ഒക്കെ പല തരം ഇണ്ടാ
അതെ അതെ അങ്ങനെ എല്ലാം ഇണ്ടാക്കാറുണ്ട്
ആഹ്
ക്കെ എന്നാ തിരിച്ച് വിളിച്ചു നോക്കന്നാ
ആഹ് ഓക്കെ
ഓക്കെ